ഹലോ കേൾക്കുന്നു പറാ പറാ അഹ് അദ്ധ്യാപകരെ കുറിച്ച് എന്താ തോന്നുന്നേ?
അദ്ധ്യാപകര്? ആഹാ അവര്ക്ക് എന്താ പറയേണ്ടേ? അദ്ധ്യാപകര്?
നമ്മടെയെക്കെ ലൈഫില് എപ്പെഴും ഒരു എല്ലാവർയും മ് എന്നുവെച്ച എല്ലാവർയും ലൈഫില് ഇമ്പോർട്ടന്റ് വയിക്കുന്ന ആൾക്കാര അധ്യാപകരല്ലേ ഇപ്പ എല്ലാ
തില് ഇമ്പോർട്ടൺ അമ്മളിപ്പോ ഒരു കുഞ്ഞിലെ അമ്മളോരു അങ്കനവാടിയില് തൊട്ട- ട്ട് അംഗനവാടി തൊട്ട് നമ്മക്ക് ഉം അത് അവർക്ക് പ്രാധാന്യം കൊടുക്കണം നമ്മള ഒരു നമ്മടെ അമ്മമാര് കഴിഞ്ഞ് ഴിഞ്ഞ നമ്മള അവിടെ ചെല്ലുമ്പോ പിന്നെ കാണന്നത് ഇവര് ഇവറുടെ കൂടയാണ് ഏറ്റവും കൂടുതല് അമ്മള് എടപെടുന്നെ ഇപ്പോം വീട്ടില് നികിന്ന സമയത്തെക്കാട്ടി കൂടുതല് നമ്മള് സ്കുളിലായിരിക്കും അല്ലെ കോളേജിലായിരിക്കും കോളേജിലൊക്കെ നമ്മളിപ്പം സ്കൂളിലെ പോലൊന്നും നമുക്ക് കോളേജിലൊന്നും അമുക്ക് അധ്യാപകരുവായിട്ട് എടപെടാം പറ്റത്തില്ല അവര് ആ ഒര് രീതിയില് - നിക്കിത്തോള് അന്ന് സ്കൂൾളാകുമ്പോ കൊറച്ചക്കെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അമ്മമാരെ പോലെ നമ്മള് നല്ലരീതി അവര് അവര് ടേക്ക് കെയർ ചെയ്യും പക്ഷെ കോളേജിലോട്ടൊക്കെ പോകുമ്പോ അധ്യാപകര് അങ്ങനല്ല അവരത്രത്തോളം നമ്മളൊട് അട്ക്കാറില്ല. അവര് ഇച്ചിരികുടെ ഇതായിട്ട് നിക്കുന്നവര് പ്രൊഫഷണൽ ആയിട്ട് നിക്കുന്നത് കൊണ്ട് ആയിരീ ത്തിര് എന്നാ നല്ല ടീച്ചർമാർ അങ്ങനെ ഇച്ചിരി അടുപ്പം കാണിക്കുന്നവരും ഉണ്ട് അധ്യാപകര് പിന്നെ അധ്യാപകര് എന്നൊക്കെ പറയുമ്പം പല ടൈപ്പ് അധ്യാപകരുണ്ട് പുള്ളാരുവാട്ട് നന്നായിട്ട് ഇന്റ്രാക്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ ചെല പുള്ളാർക്ക് ചെല- പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അധ്യാപകരുണ്ട് ചെലര് ന്നു ഓർമ്മേല് സൂക്ഷിക്കുന്നവരുണ്ടാവും ഓരോത്തർക്കും ഓരോ ഫേവററ്റ് ടീച്ചർമാരക്കെ ഒണ്ടായിരിക്കും സ്കൂള് പഠിക്കുന്ന സമയത്തെക്കെ അങ്ങനെക്കെയുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഇൻ ഇൻഫ്ലുവൻസ് ഒണ്ട് നമ്മുടെ ജീവിതത്തില് ഓരോരുത്തരെ - നമക്ക് നല്ല രീതി നല്ല രീതിയിൽ നമ്മള മുന്നോ- ട്ട് നയിക്കുന്ന ടീച്ചർമാര് എക്കെ ഒണ്ട് പിന്നാ അഹ് പിന്നാ എന്നാ പറയണ്ടെ
അവർക്ക് പയിങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നും കാരണര് വളർന്ന് ഇതേപോലെ തന്നെ വളർന്ന് വരുമ്പം തൊട്ട് ഓരോ ഓ ഓരോ മാറി മാറി ഒരുപാട് അധ്യാപകര് അമ്മടെ ലൈഫിലേക്ക് വരും തോ സ്കൂര് ളം അധ്യാപകർക്ക് എന്തൊ
നെറ്റ് ഇഷ്യൂ ഒണ്ടോ നെറ്റ് ഇഷ്യൂ ഒണ്ടോ ഹലോ ഹലോ
കേക്കാമോ കേൾ കേക്കുന്നോണ്ടോ
ഇപ്പ കേക്കാം നേരത്തെ എന്തോ കട്ടായി പോകുന്നുണ്ടയി
ആഹ് എൽ എല്ലാ ചെല അദ്ധ്യാപകര് എന്നച്ചാൽ അദ്ധ്യാപകരാണെന്നും പർഞ്ഞ് എന്തും പറയാം പറ്റുന്നല്ല അധികാരം എന്റട് നമുക്ക് ഇന്ന് എന്താ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയി സംസാരിക്കുന്ന അധ്യാപകരെയും ഞാൻ എന്റെ ലൈഫില് കണ്ടിട്ടുണ്ട്
ആഹ് അതെ അത് സെൽഫിഷായിട്ട് ഓരോ ക്യാരക്ടർ അല്ലേ ഓരോത്തർക്ക് അതൻസരിച്ച് ടീച്ചർമാര് അധ്യാപകര് ആഹ് ഇങ്ങനെയൊക്കെ പെരുമാറണ്ട് കുട്ടികളോട് മോശയി - ട്ട് പെരുമാറുന്നൊരു ഒണ്ട് നന്നായിട്ട് പെരുമാറുന്നൊരു ഒണ്ട്
ഉം ആഹ് അദ്ധ്യാപകൽന്ന് പറയുന്ന ഒരു കു- കുട്ടിക്ക് എപ്പഴും ഇൻഫ്ലുവൻസ് ആവുന്ന രീതിയിലായിരിക്കണല്ലോ ഒരിക്കലും അവരെ വെറുപ്പിക്കുന്നന്നായിരി - ക്കാത്തില്ല മിക്കവർക്കും പിന്നെ ഒരി ഇത് കണ്ടിട്ടുള്ളതായി ടീച്ചേഴ്സിന് എന്താ ഫേവറിസോള്ളത് ചെല കുട്ടികളോട് മാത്രം പൈങ്കരെ ര്യ ആഹ് ചെല കുട്ടിയോട് അങ്ങനെ ഇരിക്കല് അത്ധ്യാപകര്
ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടില് നല്ലരീതില് പൈസയോള്ള കു- കുട്ടികളോട് ചെല ടീച്ചർമാർക്ക് അടുപ്പം നല്ല രീതി ഉണ്ടായിരിക്കും കാണൻ കൊള്ളാം നിറത്തിൽ വെച്ച് വരെ കമ്പാരിസൺ നട- ത്തുന്നാ ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ പലടൈപ്പ് ടീച്ചേഴ്സുമാരുണ്ട് നമ്മളിപ്പപറയത്തില്ലേ പലയിടത്തുന്നും ഒരുഒര്ക്ലാസ്സില് പല അന്തരീക്ഷത്ത്ന്ന് വരുന്ന പുള്ളാരാണ് ഒരു ക്ലാസ്സിലിരിക്കുന്നെന്ന് പറയുന്നത്പോലെ പല ടീച്ചർമാർക്കും പല ക്യാരക്ടറാണ് അവര് പലരീതിയിലായിരിക്കും അവര് നമ്മളോട് ബിഹേവെയ്യുന്നത്
ആഹ് ചെലചെലടൈമിലൊക്കെ അവർടെ വീട്ടിലേക്ക്പ്രഷറും അല്ലെങ്കിമറ്റ് അവർടെ മറ്റു ബ്രയിഷറ് പുള്ളാർടെ ഉം പുള്ളാർരിക്ക്
ആഹ് മ്മാ ആഹ് കാണിചെയ്യുന്നവരുണ്ട് പിന്നെനമ്മുടെ എക്സാംപേപ്പർളൊക്ക അവരത് അവർക്ക്എന്തേലും ആഹ് ഇഷ്യു കാര്യങ്ങളൊക്കെ ഇണ്ടേ അത് നമ്മുടെ മാർക്കില്നമ്മളെ ബാധിക്കാറുണ്ട് അധ്യാപകര് അവര് അതെ പിന്നെ നമ്മളോട് എന്തെങ്കി ചെറിയ പ്രശ്നംഉണ്ടേ പിന്നെ അതൻസരിച്ച് അമ്മടെമാർക്ക്കുറയ്ക്ക ഫേവറേറ്റുള്ളോൽക്ക്കൂട്ടിക്കൊടുക്ക ആഹ് അങ്ങനത്തെ അധ്യാപകർക്ക് അങ്ങനെഒരുപങ്കൊണ്ട്
അങ്ങനെ ഫേവറിസംന്ന് പറയുന്നത് കാണിക്കാൻ പാടില്ല അവരല്ലേ അദ്ധ്യാപനത്തിലൊര് ഫ്രേവറിസം ഒരിക്കലും കാണിക്കരുത് എന്നാണ് കാണിക്കരുത് അത് തെറ്റ് അവർടെ ഒര് പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു തെറ്റാണ്
അതെ അതെ
പിന്നീട് എന്താണ്ഇപ്പം പല ടീച്ചേഴ്സിനും പി ടി സാറിനെ ഇ കുട്ടിളൊക്കെ തോനഇഷ്ടംതോന്ന്
അതെ അതെ അതെ അവർക്ക് കുറച്ചൂടെ ഇഷ്ടംകൂടല കാര്യം പുള്ളേര് കൂടുതലും ആഹ് ഒരു ആക്ടിവിറ്റിയിലോട് എന്തുവ ഇരിക്കാൻ പുള്ളേര് ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ ക്കഓവ് ചകയ്യുംന്നാ ചെലസമയത്ത് ആഹ് ഒര് അവറ് ഇപ്പം നമ്മക്ക് ഒരു ടൈംടേബിളിനകത്ത് ആഹ് ഒര് അവറ്കാണും പീ റ്റി എന്നും പറഞ്ഞ് പക്ഷെ ആഹ് ഒരു അവ റുംപോലും ടീച്ചേഴ്സൊക്കെ സബ്ജക്റ്റു പഠിപ്പിക്കാനായിട്ട് എട്ക്കാറുണ്ട് പുള്ളാരേ താല്പര്യംഇല്ലാതെ അവരെപിടിച്ചിരുത്തി നിർബന്ധി ച്ച് നിർബന്ധിപ്പിക്കാറുണ്ട് അവരെ പഠിപ്പിക്കാൻവേണ്ടിയിട്ട് എന്നാ അവർക്ക് ആഹ് ഒരു സമയത്തെങ്കിലും അവരെ ഫ്രീ ആയിട്ട് വിടുകയല്ല ചെയ്യുന്നതേ എപ്പൊഴും ഇങ്ങനെ പഠിപ്പിക്ക്യ ചെല ടീച്ചേഴ്സ് അങ്ങനെയാണ് എപ്പഴും ഇങ്ങനെ പഠിപ്പിക്ക്യ അതൊക്കെ ബോറാണ്പിള്ളേര്ക്ക് ടീച്ചേഴ്സ് ആക ഒരു ടീച്ചറാകാന്ന് പറയുമ്പോ പഠിപ്പിക്ക അവര് അവർത്ത് കൊറെ ക്കെ മിംഗിളെ ചെയ്ത് അവരുടെ ഇഷ്ടങ്ങളും കൂടെ അറിഞ്ഞ് അവരെ ഫ്രീ ആയിട്ട് വിടുക അങ്ങനെയൊക്കേണ് അധ്യാപകര് ചെയ്യേണ്ടതന്ന അങ്ങനെ നിക്കിന്ന കുറെആൾ കുറെേടീച്ചേഴ്സൊക്കെ അങ്ങനെനിക്കും കുറേ പര് അല്ലാതെനിക്കും അങ്ങനെയൊക്കേണ്
എന്തേയും പേർ ചെല എന്ന്വച്ച ഫീഈ പീ റ്റി പിരീഡംന്ന് പറയുന്ന കുട്ടികൾക്ക് അത്രത്തോളം ഫിസിക്കലാആക്ടിവിറ്റികീർണി മാറ്റി വെച്ചിക്കിന്ന സാധനമാണ് അപ്പൊ അതൊരിക്കലും അത് നിഷേധിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അപ്പൊ ക്ലാസ്സ് എടുക്കുന്നതേക്കെ തെറ്റായ കാര്യമാണ് പിന്നാണ് ഈ ചെല അധ്യാപകര് കണ്ട് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് നമ്മക്കിപ്പം എന്തുവാ ഈ ചെലകുട്ടികളാണെങ്കി ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ചെല കുട്ടികള് ഹൈപ്പർആക്റ്റീവ് അല്ലായിരിക്കും
അപ്പം ഈ ഹൈപ്പറായിട്ട് അല്ലാത്ത കുട്ടികളെ അഹ് ഹൈപ്പറായിട്ടുള്ള പിള്ളോരാണെങ്കി എ പ്പഴുംഇങ്ങനെ ബഹളംവെച്ച് കളിച്ച് ചിരി ച്ച് അവരെപ്പഴും ഓടികളിച്ച്ചാടി ഒക്കെ ഇരിക്കും പക്ഷെ ഈ ഹൈപ്പറല്ലാത്ത ചെല കു ട്ടികള് നമ്മള് ക്ലാസ്സില് കണ്ടിട്ടുണ്ട് മിണ്ടാതിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയുണ്ട് അപ്പം അവരോക്കെ ഒന്ന് അവര്ടെക്കെ ഒതുഒന്നുഎന്തോഇതാക്കി എടുക്കാൻ ഈ ഒരു പിരീഡ് അദ്ധ്യാപകർക്ക്പറ്റും അതും അവടെ നഷ്ടപ്പെടുകയാണ് അവരെ പിടിച്ചികെട്ടിപഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അങ്ങനത്തെകുട്ടികളെ ഒന്ന് ആക്റ്റീവായിട്ട് എടുക്കാൻ പറ്റത്തില്ല
അതെ പിന്ന അധ്യ പകരില് കണ്ടിട്ടോള്ളൊരിതാണ് ഈ ഡ്രസ്സിന്റെക്കെ അതെനിക്ക്‌ ജഡ്ജ് ചെയ്യുന്ന ഇപ്പം ഡ്രസ്സ് ഇടുന്നതെക്കെ പേഴ്സണലായിട്ടുള്ള ഒര് കുട്ടീടെ അവകാശ അയ്ന് ഇഷ്ടോള്ളത് ഇടാന്നുള്ളത് എങ്ക് എങ്കിലും ഡ്രസ്സിന്റെതില് ജഡ്ജ് ചെയ്യുന്നു അങ്ങനെ അ പിന്നെ ബോയ്സ് എന്റെക്കെ തോനെ മിണ്ടിയാലത് ജഡ്ജ് ചെയ്യുന്നു അത് കുറ്റം
ആഹ് അത് ശെരിയാ അത് അതെക്കെ കുറ്റവയിട്ട് ഭയങ്കര കുറ്റവായിട്ട് കാണുന്ന അ ടീച്ചേഴ്സ് അ പ്പ ഒണ്ട് അതിപ്പോ നല്ല രീതിയിലോണ്ടത്
ഉം ഉം പിന്നീട് എന്താ അപ്പം അ സാധാർണ സ്കൂളെന്ന് പറയുന്നത് ഒരു മിക്സഡ് സ്കൂളാവ്മ്പ അവിടെ അ ഒ ഒറപ്പായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലൊള്ള മിങ്ലിം ഒക്കെ വെരും അത് പയ്ങ്കര വിഷ്യവാക്കി ഇഷ്യു ആക്കി അത്രെയൊന്നും ചെയ്യേണ്ട കാര്യവില്ല അ അതെന്താണ് സത്യത്തി അങ്ങനൊര് വേർതിരിവ് കാണിക്കുമ്പ ആ ബോയ്സിന്റ്ക്കെ മിണ്ടരുത് അങ്ങനൊര് വേർതിരിവ് കാണിക്ക്‌മ്പ സന്തെഹ്യമ്ണ്ട് രണ്ട് പേരും മാറണ ആ ഇണ്ടാ നോക്കുവത് അങ്ങനെക്കെ വേർതിരിവ് കാണിക്കുമ്പഴ കുട്ടികളിൽ തന്നെ ഇതെന്തുവാ അല്ലെങ്കി ഇപ്പം നമ്മളോട് നോർമലി അ അത നോർമലി ഒര് ബോയ് ബോയി അല്ലെങ്കി ഒര് ഫ്രണ്ട് ഉണ്ടാ അവരെ നമു നമ്ക്ക് വേറൊരു രീതിയിലൊന്നും തോന്ന ത്തില്ല ഇവരിങ്ങനെ വലിയ സംഭവം ഓലെ അങ്ങന മാറ്റിയിരുത്ത്ന്ന് പ്പ നമ്മള് കോളേജിലേക്ക് വരുമ്പം മിക്സഡ് ആയിട്ട ഇരിക്ക്‌ന്നത് ഇപ്പ നമ്ക്ക് ഇവിട എന്തെലും പ്രശ്നോണ്ട് ഇപ്പ സ്കൂള്കളില് പുള്ളാരെ മാറ്റിരുന്നെങ്കിലും കോളേജിലെക്കെ വരുമ്പോ
ആഹ് കോളേജിലതൊന്നും അവര് കാര്യാട്ട് ഒക്കെ എടുക്കാറില്ല ടീച്ചറ് അവര് അവ അധ്യാപകരും ഇപ്പ അവര് അവര് കോളേജ്ന്നെക്കെ പറയുമ്പ അവര് വരും പഠിപ്പിക്കും അവരെ ഡ്യൂട്ടി കഴിഞ്ഞാ അവര് പോം അല്ലാത നമ്മടെ സ്കൂൾലെ പോല ടി ടീച്ചർമാര് നമ്മള് ചെലപ്പോ ഈ കോളജില ടീച്ചേഴ്സും നമ്മുടെ ഓരോര്ത്തര പേര് പോലും അറിയണോന്നില്ല നമ്മള പഠിപ്പിക്കാം വരുന്നവർക്ക്
അവര് വരും അവര ഡ്യൂട്ടി ചെയ്യും അവര അവരുട വഴിക്ക് പോവും അല്ലാതവര് വേറെ കാര്യങ്ങളില് ഒന്നും ഇടപെടാൻ വരുത്തില്ല ഇപ്പ ക്ലാസ്സില് കെടന്ന് ഒറങ്ങുക ഒന്നും പറയില്ല വേണോങ്കി പഠിച്ച മതി അവർക്ക് അവർക്ക് പ്രശ്നംന്ത അവർക്ക് ക്ക് അവർക്ക് സമയത്തവരുടെ ശമ്പളം അവർക്ക കിട്ടും അവിട അങ്ങനെ പ്രശ്ണോല്ല പിന്ന കൊറെ അധ്യാപകർക്ക് തൊഴിലില്ലാതെ പോവുന്നവരോണ്ട് ഇപ്പം പിന്നെ കൊറെയെക്കെ റ്റെംപറെറി ആയിട്ട് പോവും എന്ന് ചെയ്യുന്ന അധ്യാപകരെക്കെ ഒണ്ട് സ്ഥിരം അല്ലാതെ ചെയ്യുന്നവരോണ്ടെ പ്രതേകിച്ച് ഈ സ്പോർട്സിനെക്ക ഒരു പ്രാധാന്യം കൊടുക്ക്‌ന്നില്ല സ്കൂയ്യ് കൊറെക്ക സബ്ജക്റ്റിനുള്ള ബാ ടീച്ചേഴ്സ് അങ്ങനെ കൊറെക്കെ കൊടുക്കാൻല ലീവ്സ് പോർട്സിലും കാര്യങ്ങള്ലും അങ്ങനെയും കുട്ടികളെ ഒന്നും ആക്റ്റീവാക്കി എടുക്കാൻ ശ്രമിക്കുന്നില്ല
തന്നെ തെ ഇപ്പം അ ഇപ്പം പലെ
അതുകൊണ്ടാ എല്ലാരും പറയുന്നതുംപ്പോ നമ്മുടെ സ്കൂൾ ജീവിതവായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതല് മിസ്സ് ചെയ്യുന്നതും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തെ അതിനാത്ത് ഈ ടീച്ചർമാർക്ക് പ്രാധാന്യവോ ത് കാര്യം നമ്മള് കോളേജിലോട്ടൊക്കെ വരുമ്പഴെ നമുക്കത് മനസ്സിലാവുന്നത് ആഹ് ഇ സ്കൂൾല പോലല്ല പെട്ടെന്ന പ്ലസ് ടു ഒക്ക കഴിഞ്ഞ് കോളേജിലോട്ട് ചെല്ലുമ്പഴ്ത്തേക്ക് എന്ന് വെച്ചാ ടീച്ചർമാർക്കൊന്നു നമ്മളുവായിട്ട് വല്യ അടുപ്പവില്ല അവര്ക്ക് അറിയത്തില്ല നമ്മള അത് നമുക്ക് നമുക്കപ്പാത് മനസിലാവും അപ്പ നമ്മള് സ് സ്കൂളില കാര്യങ്ങളൊക്കെ ചിന്തിക്കുവോ പണ്ട് ഇങ്ങനെയായിരുന്നു പണ്ടങ്ങനെയായിരുന്നു എന്നൊക്കെ
പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്ക് തോന്നിട്ടുള്ളത് കോളേജ് ലൈഫ് ആ ഭയങ്കരെ ഒരിക്കലും മറക്കാം പറ്റാത്ത ഒരുപാട് ച്ച് നമ്മളക്ക കൊറച്ച് ഫ്രീഡോക്കെ അനുഭവിക്കുന്നത് കോളേജ് ലൈഫില ഇപ്പ ഞാന്
അങ്ങനെ അങ്ങന പറഞ്ഞ ഇതല്ല സ്കൂൾ ലൈഫാണ് ബെസ്റ്റ് കോളേജ് ലൈഫ് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഈ അധ്യാപകരുടെ കാര്യത്തിലാണ് ഞാനത് പറഞ്ഞത് അല്ലാതെ കോളേജ് അടിപൊളിയാണ് നമ്മൾ. സ്കൂള് കമ്പാരിറ്റീവ്ലി നമുക്ക് കോളേജ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് കുറെ കുറച്ച കൂടെ ഫ്രീയില ഉണ്ട് നമ്മ സ്കൂളിലെ പോലെ അല്ല സ്കൂളില എപ്പോഴും നമ്മളെറെ കുട്ടിയായിട്ട് കാണും. കോളേജിൽ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം നമ്മ കാര്യങ്ങളൊക്കെ ചെയ്യിഞ്ഞാ അങ്ങനെ കമ്പയർ ചെയ്തല്ല ഈ സ്കൂളാണ് ബെറ്റർ കോളേജ് മോ ശം എന്നല്ല ടീച്ചർമാര് നമ്മളായിട്ട് മിങ്ങലെ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്.
ഉം ഉം ഉം അത് ശരിയാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ വരുന്ന ടീച്ചേഴ്സിനുള്ള അറ്റാമെന്റ് സ്കൂളിലാണ്.
സ്കൂളില് വരുന്നത് ആ അത അതിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. അല്ലാതെ അതല്ല പറഞ്ഞതും ഉ കോളേജും. നമുക്ക് ഓർത്ത് വഴിക്കാൻ വരെ നമുക്ക് നല്ല പുതിയ പുതിയ നല്ല നല്ല കൂട്ടുകാരൊട്ടും കുന്ന സ്ഥലൊക്കൊണ് ചിലർക്കത് ഇഷ്ടമാണ് ചിലർക്ക് ചില കോളേജ ഒന്നും ഇഷ്ടപ്പെട ചില അധ്യാപകരി നിന്നെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള ഉണ്ടാവുന്നവരുണ്ടാവും നല്ലായിട്ട് പോകുന്നവരുണ്ടാവും. കോടാക്ട് എപ്പോഴും നിലനിർത്തുന്നവരുണ്ടായിരിക്കാം. എങ്ങനെ പല ടൈപ്പ്
എനിക്കൊന്ന് എല്ലാവർക്കും അവ എല്ലാവാരും ഓർക്കുന്ന ഒരു ടീ ഏവരും ഒരു പോളിസിയും എ തുടരുന്ന എല്ല വാരുംഇഷ്ടപെടുനനാ അല്ലെങ്കിൽ മറക്കാത്ത ടീച്ചർ എല്ലാ സ്റ്റുഡന്റിനും കാണുമന്ന് തോന്നുന്നു.
ഉണ്ടാ അ എനിക്കൊ അധൃപകര്യ ഇപ്പം ഒരു ടീച്ചറ ആായാലും ഒരു സാറ ആയാലും അങ്ങനെ ആയിരിക്കണം ഒരു കുട്ടിൽ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരിക്കും. അപ്പോഴേ അവർക്ക് ആ ഒരു പൂർണ്ണതയിലോട്ട് അവരെ ഇത്തത്തോളം ഒരു അധ്യാപകൻ അല്ലെ ഒരു അദ്ധ്യാപിക എന്ന് പറയുമ്പോഴത്തേക്ക്
അതെ പക്ഷെ ആ പ്രൊഫഷന് ഭയങ്കര ഇത് തന്നുന്നു ഇന്നൊരു ഇവിടെ ചെന്നാലും. ടീച്ചറന്ന് വിളിക്കാൻ ആ ആൾക്കാര ആണ അല്ലേ ഇട്ടി കുട്ടികളൊക്കെ എവിടുന്നേലും ഒക്കെ ഇപ്പം വേറെ ഡോക്ടേഴ്സ് ആയ കുട്ടികളോ വേറെ എന്തെങ്കിലുമക്കെ ആ കുട്ടികളോ എവിടെ ചെന്നാലും ആ ടീ ടിചാർ പരിചയള്ള ആരെങ്കിലൊക്കെ കാണും.
ഉം അതെ മറക്ക അത് ഇപ്പൊ ചിലപ്പോ ടീച്ചറിന്റെ വയസ്സ് കാരണം ചിലപ്പോ ടീച്ചറിനെ ഓർമ്മ കാണൊന്നില്ല ടീച്ചർ പഠിപ്പിച്ചച്ച് കുട്ടികളെ എന്നുവച്ച് ൽ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിപ്പിച്ച ടീച്ചർമാർക്ക് ചിലപ്പോ ഓർമ്മ കിട്ടണമെന്നില്ല അപ്പൊ പക്ഷെ പിന്നെ ഒന്ന് സംസാരിച്ച് പുതി പുതുക്കിയ ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ആ മനസ്സിലായി. എന്ന് വരുന്നത് എന്നും പറഞ്ഞാ അവര് അവര് അങ്ങനെ മനഃപൂർവം മറക്കുന്നേ ആയിരിക്കത്തില്ല അവര്ത്രത്തോളം പിള്ളരുയിട്ട് വിംഗിൾ ചെയ്ത് വിംഗിൾ ചെയ്ത് വരുന്നതല്ലേ ചിലപ്പോ ഒരുപാട് വർഷത്തിന് ശേഷംമായിരിക്കും കാണുന്നത്. അങ്ങനെയുണ്ട് എന്നാൽ ചിലപ്പോ വർഷത്തിന് ശേഷം കണ്ടാലും മറക്കാത്ത ടീച്ചർമാര് കാണും. എന്തെങ്കിലൊക്കെ ഒരു കാര്ം പിന്നെ ചില പിള്ളോരൊക്കെ ടീച്ചർമാര